ലോ കേക്ക്ണില്ലേ?
ആ കേൾക്ക്ന്ന്ണ്ട്.
ആഹ് ന്നട്ട് ചെടികള് എന്താ ചട്ടിയിലാണോ അതോ മണ്ണ് തന്നെയാ?
ആ ചെടികൾ ചട്ടിയിലാണ് മണ്ണിന്റെ ചട്ടിയുണ്ട് കൊർച്ച്
ആ ചട്ടി ണ്ടാക്കോ അതോ വാങ്ങിയതോ
ഇല്ലാത്ത ഈ തയ്യിന് ന്റെ പരിവാടിക്ക് പോഹുന്നുണ്ട് ചെൽപ്പോ പൊട്ടിയ നന്നായി
ആ മറ്റേ ആ അങ്ങനൊക്കെല്ലേ ചെലവ് ആ അവടോല് ഉപയോഗിക്കാത്തത്ണ്ടാവുല്ലോല്ലെ കട വിക്കാൻ പറ്റാത്തത്
അങ്ങൻത്തെ കൊണ്ടുവന്ന് കൊർച്ച് കാലം പിന്നെ അതിന് പോയിരുന്നു പിന്നെ വയ്യാത്തോണ്ട് നി
ആഹ് ഇപ്പൊ എന്തന്നിട്ട് പണിക്ക് പോണില്ലേ?
ഓ പ്പൊ ബസില് പോവലാണ്
ഡ്രൈവറാ
ആഹ് അതെ തെ അയ്ല്
ആ നിങ്ങളെന്തിനേലും പോയിനോ ജോലിക്ക് എന്തിനേലും പോകോ പോകല്ണ്ടോ അതോ
ഞാൻ റ്റി റ്റി സി ഒക്കെ കഴിഞ് പോവല് തൊടങ്ങിര്ന്നു
അപ്പൊ പ്രഗ്നന്റ് ആയി കാണും ആ അതെ ആ ഇനി ആ അ അ അപ്പൊ മ്മ കു കുട്ടിളെ ട്ട് പോണങ്കി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ? അവർക്കും തന്നെ കെതിയേടെക്കാരം പിന്നെ ഇനി അംഗലവാടിലോ നേഴ്സറിലൊക്കെ ആക്ക്യാലല്ലേ പറ്റൂ ള്ളു ആഹ അപ്പൊ പിന്നെ കൊഴപ്പല്ല
ഞാൻ പ്പൊ ഡെയിലി വേജിന് നോക്കണോ അല്ലാതെ പൈസ കൊടുത്ത് കേയറാനൊന്നുംപ്പോ ആവൂല്ലല്ലോ
ആഹ ആ കൂലി പി എസ് സി എന്തെലും നോക്കണ്ടോ
പി എസ് സി കഴിഞ്ഞ പി എസ് സി പ്രെഗ്നന്റ് സീന്റെ സമയത്ത് അങ്ങനെ അങ്ങ് പോയി ഉ ഈ വർഷം അടുത്ത വർഷം ഉണ്ട്ന്ന് തോന്നു പക്ഷേ ഞാൻ കാര്യമായി ട്ടങ്ങനെ നോക്കി തുടങ്ങാാനൊന്നും പറ്റിട്ടില്ല നിങ്ങക്ക് തുടങ്ങാം പിന്നെന്ന് പറഞ്ഞാല് കട്ട് ലിസ്റ്റില് കയറിയർ ഒന്നും ജോലിയും ആയിട്ടില്ല അപ്പൊ പിന്നെ ഒരു ചടപ്പ് വരില്ലോങ്ങി
ആഹ അനെ പറയണ കേട്ടിട്ടുണ്ട് ആർക്കും എന്താ ലിസ്റ്റില് കേയറിയിട്ടുണ്ട് പറ ഇതുവരെ ഒന്നും ആകാത്ത കൊറെേ ആൾക്കാര ഇത് ഞാനും കേട്ടിട്ടുണ്ട്
ആഹ എന്റെ ഫ്രണ്ട്സിന് കൊറച്ച ആൾക്കാരൊക്കെ ഉണ്ടർന്നു അപ്പൊ കഴിഞ്ഞ ലിസ്റ്റില്
ആഹ കിട്ടിയോ ആഹ ലിസ്റ്റില് വന്നു പക്ഷെ ആഹ ജോലി ആയിട്ടേ അല്ല ആ
ഇപ്പൊ മൂന്ന് വർഷയി എന്നിട്ടും ജോലി ആയിട്ടില്ല ആർക്കും ജോലിയയിട്ടല്ല ല്ല അപ്പൊ പിന്നെ അതൊക്കെ കേൾക്കുമ്പോ ഒരു ചടുപ്പാണ് നമ്മൾ എത്രയോ കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചി
ആഹ കിട്ടീട്ടൊന്നും എന്താ ലിസ്റ്റ് ൽ ണ്ട് പറഞ്ഞട്ട് കാര്യം ല്ല പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കിട്ടീട്ട് തന്നെള്ള ജോലി ആന്ന് പറയാൻ പറ്റുള്ളൂ
പിന്നെ ലിസ്റ്റിലുണ്ട്ന്ന് പറഞ്ഞു ലാസ്റ്റിലേക്കെ ആണെങ്കിൽ റാങ്ക് പിന്നെ നമ്മുക്ക് ജോലിയാക പ്പത്തിനാല് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യോ
ആ
അതുകൊണ്ടൊക്കെ ഒരു ചടപ്പാണ് അപ്പ വിചാരിക്ക എവിടെയെങ്കിലും ഡെ ഡെി യലി വേജിന് കേയറാാലോ എന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പൊ ഡെയിലി വേജിനും പ്രശ്നമാണ് ലിസ്റ്റ് ൽ ഉള്ളോർക്കാൻ ഡെയിലി വെജ്
കിട്ടണന്നള്ളൂ അല്ലേ
പിന്നെ നമ്മള് പരിചയത്തിലൽുള്ളവരൊക്കെ ലീവിനൊക്കെ പോകുമ്പോൊക്കെ
ആഹ അങ്ങനെയൊക്കെ കേെയറാ
ആഹ പക്ഷേ ഡെലി വേജില ഉണ്ട് ട്ടോ സാലറി ഒരു ദിവസം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പതക്ക ഉണ്ട്
ണ്ടലെ ആഹ് പി ടി സി മാത്രോ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ
ഡിഗ്രി കഴഞ്ഞഞ് പിന്നെ ടി ടി സക്ക് പോയതാണ്
ആ ഡിഗ്രി ഉണ്ടല്ലേ അല്ല അങ്ങനെ ടിറ്റടി സിക്കാർ ക്ക് കുറച്ച് സാലറി കുറവാണെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു മന്ത്ലി സാലറി കുറവാണെന്നൊക്കെ ഇങ്ങനെ
ഗവൺമെന്റിലൊക്കെ അത്യാവശ്യ ഉണ്ട്ൽ നമ്മളല്ലാതെെ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ പോയാല് നല്ല കുറവാണ് ചെറിയ ചെറിയ ആഇമ് ഗ്ലിഷ് മീഡിയം സ്കൂളുകൾ
ആഹ ഇപ്പൊ ഇങ്ങനെ എല്ലാ ഇത്ത എന്താ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൾല്ലേ അപ്പൊ അവിടെക്കെ ഇങ്ങെ
അങ്ങനെ പോവാന്ന് വിചാരിച്ചാലാണെങ്കില് സാലറി കുറവ്
ആഹ എന്നട്ട് മഴക്ക ആയിട്ട് കിണറില കിണറൊക്കെ വെള്ളംുണ്ടോ കിണറി അല്ലൊക്ക
ഞങ്ങത് ഇവിടെ കുഴൽക്കിണറാണ്
കൊയല ആഹ അപ്പൊ പിന്നെ ആഹ അദ്യത്തെ വെള്ളംന്ന് നമുക്ക്റിയില്ലല്ലല്ലേ അത അങ്ങനെയാ അറിയിലല്ലോ
ഇല്ല വെള്ളത്തിറെ ഒന്നും അറിയിൂല്ല കുറഞ്ഞാലും അറിൂല്ല ആ കുറഞ്ഞാലും മനസ്സിലാവ നമ്മള് മോട്ടറി ഇട്ടാൽ കൊറ സമയം പിടിക്കും
പഠിക്കും അങ്ങനെ
അങ്ങനെ മനസ്സിലാക്കാ നല്ലാതെ പിന്നെ ഏർ പിന്നെ കഴിഞ്ഞ ഒന്നര വർഷം മുൻപ് ഒന്ന് ക്ലീൻ ചെയ്തിരുന്നു ഫുള്ള് ചളിന്ന്
ആഹ് അങ്ങനെ ക്ലീനാക്കും അങ്ങനെയൊക്കെ അങ്ങനെ എന്താ അവരെന്നെ വരില്ലാതോ നമ്മളെന്നെ ഇതാക്കുവോ
അല്ല അവര് വരണം നല്ല ചെലവാണ് ഇത് പത്തു പതിനയ്യായിരം റുപ്യ നമ്മള് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ വേണം
എത്രൊക്കെ വേണല്ലേ
ആഹ് അതെ മറ്റേതാകുമ്പോൾ നമ്മക്ക് ഒരാളെ വിളിച്ചാല് അല്ലെങ്കില് നമ്മുക്ക് തന്നെ ആവുങ്കിൽ ക്കെ ചെറിയ കിണറൊക്കെ ആണെങ്കിൽ നമുക്ക്ന്നെ ചെയ്യാലോ
ആഹ് എങ്ങനെങ്കിലൊക്കെ ഇതാക്കാൻ പറ്റും ഇ അത് ഇങ്ങനൊക്കെ ആവുമ്പോ ബുദ്ധിമുട്ടാ ആഹ് അതിന് കുത്തണ സമയത്തൊക്കെ എത്ര ആയിട്ടുണ്ട് കൊയലൊക്കെ
ഇവിടെ നല്ല പൈസ ആയിട്ടുണ്ടോന്ന് എഴുപത് എഴുപതോ ഒന്നോ കായിട്ടുണ്ടന്ന് തോന്നുന്നു
എന്താ മറ്റേ കുന്ന് പോലത്തെ സ്ഥലാ
കുന്ന് ഒന്നുംന്നല്ല പക്ഷെങ്കില് ഞങ്ങള ഈ പറമ്പില് തൊട്ടടുത്തുള്ള പറമ്പുകളിലും വെള്ളം കിണർ കുഴിച്ചാ കിട്ടുന്നില്ല ഒരുപാട് കിണറൊക്കെ കുഴിച്ചു നോക്കി പിന്ന ഓരോ ഭൂമിക്ക് ഓരോ പ്രത്യേ
ആ അതെ ഞങ്ങളെ ഇവിടെ തന്നെ എന്താ എല്ലായിടത്തും കിണറൊക്കെയാണ് പക്ഷേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിണറില്ല ഞങ്ങളെ ഇവിടെ പഞ്ചായത്ത് കിണറുണ്ട് അപ്പൊ അതിന്ന് അതിൽ മോ മോട്ടർ വെച്ചതാണ് അതില് നാല് മോട്ടറുണ്ട് നാല് വീടുകൾക്കുള്ള മോട്ടറുകൾ ഇണ്ട് ന്നാലും വെള്ളം അത് ആ അത് അവര് എന്താ അവരോട് പറഞ്ഞാലോ അങ്ങനെയൊക്കെയ തോന്നുന്നു ഇ അല്ലെങ്കിൽ പിന്നെ നമ്മള് എല്ലാവരും കാരും മിക്സിടാക്കിട്ട് പിന്നെ അങ്ങനെ ആരെങ്കിലും വെക്കണം അങ്ങനെ
വേനല്ലൊക്കെ വെള്ളം കിട്ടാറുണ്ടോ
വേനൻ ആവുമ്പോ ഞങ്ങക്ക് എന്താ വലിയ കുഴപ്പൊന്നുല്ല ഇതുവരെ പറ്റിട്ടൊന്നും ഇല്ല ഇപ്പൊ മഴൻ്റെ ഒരു ആ വല്യ നല്ല ആഴം ഉള്ള കിണറാ അപ്പോ നിങ്ങ അങ്ങനെ എന്താ മഴൻ്റെ കുറവ് കൊണ്ട് ഇപ്പ ഇങ്ങനെ വെള്ളം അന്താ അല്ലെങ്കിൽ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേ നല്ല മഴയും കിട്ടി നല്ല വെള്ളമൊക്കെ കേറുവല്ലോ
ആ അതെ ഇപ്പൊ ഈ ജൂണൊക്കെ ആയല്ലോല്ലേ ജൂണിലൊക്കെ നല്ല മഴക്കാലായിരുന്നു ആദ്യം കളിൽ ഇപ്പൊ പിന്നെ
സ്കൂൾ പോണ കാലത്ത് മഴ സ്കൂൾ വിടണ സമയത്തും പോണ സമയത്തും
അതെ ദിവസവും മഴയല്ലേ നിക്കാതെ മഴ മഴയാണ് ഇപ്പൊ പിന്നെ ഈ സമയം നമുക്ക് കുറച്ച് മഴ പെയ്യും പിന്നെ കുറച്ച് പെയ്യു
ആ ആ ഇവിടെ പറഞ്ഞാ മഴയെ പ റ്റ കമ്മിയാണ് കാരണം ഇപ്പൊ ഒന്ന് നല്ല ഇരുട്ടൊക്കെ ആയി വന്നപ്പോ കരുതി നല്ല മഴ ത് ഇതാവും കരുതിന് ആ മഴഒന്നാണ് പെയ്താണ്ട് അപ്പ തന്നെ പോയി വാർപ്പുമന്നക്കൊന്ന് വെള്ളം ഒന്നള് ഉണ്ട് ഇത വരിച്ചിട്ട് പിന്നെ അങ്ങനെ പോയി മഴ
പക്ഷെ വേനൽ വരുമ്പോ ആണെങ്കിൽ നല്ല വേനലായിയിരിക്കും വര അപ്പൊ വെള്ളത്തിനും നല്ല ബുദ്ധിമുട്ട
നല്ല ബുദ്ധിമുട്ടിക്കാറാ
ഞാ പണ്ടത്തെ പോലെ മണ്ണിലേക്കൊന്നും വെള്ളം ഇറങ്ങുന്നില്ലല്ലോ
ആ ആ ങ്ങനെ അങ്ങനെയൊക്കെ ആയതു കൊണ്ട് അതും തന്നെ വലിയ ബുദ്ധിമുട്ടിലാ
ആദ്യമൊക്കെ നമ്മൾ മഴക്കുഴികളൊക്കെ ഇണ്ടാക്കാറ കണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഇല്ല പിന്നെ വേനലായാലിങ്ങനെ ടാങ്കറിൽ കൊണ്ടേര്ന്ന വെള്ളം അത്പ്പോ പുഴേന്നാണെങ്കിലിപ്പൊ നമ്മക്ക് ഗതികേട് കൊണ്ട് നമ്മള് കുടിക്യാല്ലേ
ഒര് കൊല്ലം ഞങ്ങൾ ന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം കഴിഞ്ട്ട് ഇതേപോലെ കൊയിൽ അല്ല അങ്ങനെ ടാങ്കില് ട്ടാങ്കിലാക്കി വെരും ന്ന്ട്ട് പിന്നെ എന്താ നമ്മള് ബക്കറ്റും കൊടൊക്കെ കൊണ്ടങ്ങനെ ന്ക്ക അന്നൊര് വേനലന്നേനി
ആ അപ്പ നമ്മള് ആ അപ്പം ബുദ്ധിമുട്ടാണല്ലോ നമ്മളെ അത്യാവശ്യ കാര്യങ്ങൾക്ക്
ആ കൊറഞ്ഞ വെള്ള ആ അപ്പൊക്കെ നമ്മക്ക് മഴ മഴൊക്കെ കിട്ട്യാണ്ടല്ലേ നമ്മളെള്ള പാത്രം മുയ് വനും പൊർത്ത് പ്രക്ക എന്താ മറ്റേ വാർപ്പ്മ്മന്നൊക്കെഒലിച്ചെറങ്ങ് ണ വെള്ളം അതെങ്കിലും ഇട്ത്ത്കാക്കും ഇപ്പൊ പറഞ്ഞാമ്മക്ക്
ആദ്യോക്കെ ബുദ്ധിമുട്ടായിര്ന്നു. ഞ ഞങ്ങളും വീട്ടില് കെണറില്ല. ഓരോരോ സ്ഥലങ്ങളില് പോയി കൊണ്ട് വരണം. പ്പൊക്ക ഓരോര്ത്തരെ വായിന്ന് ഇങ്ങനെ കേക്കണം. അങ്ങനൊക്കായിറ്റ് ഞങ്ങളുങ്ങനെ മഴവെള്ള നന്നായി ശേഖരിച്ച് വെച്ച്ട്ടേര്ന്നു കുളിയും പാത്രം കഴ്കല്, അലക്കല് അലക്കാൻ പിന്നെ തോട്ണ്ട്. പക്ഷെ കുളിക്കാൻ നമ്മള് ചെറിയ പ്രായത്തിലൊക്കെ പോകാനാ വൽ
ആഹ് അത് പറ്റൂലല്ലോ നമ്മളെ വലുതായ പിന്നെ ഞമ്മക്കങ്ങനെ പോയി കൊട്ക്കാനും എന്ത പ റ്റാതത്ത് തായിലെ പിന്നെ
പിന്നീം തീരേ വെള്ളം കിട്ടാത്ത സമയത്തൊക്കെ രാത്രി ഒക്കെ രാത്രിയാവാൻ കാത്ത്ക്കൊന്ന കുളിക്കാനക്കെ രാത്രി തോട്ടിലൊക്കൊന്ന് പോയി കുളിക്കാൻ ഇപ്പ പിന്നെ കെണറൊക്കായി.
ആഹ് പോയീം കെണറും പോയേക്കെണ്ടട്ത്ത്
ഇല്ല ഇവിട വീടിന്റെ അട്ത്ത് പൊഴയില്ല. എന്റെ അമ്മ വീടിന്റെ അട്ത്ത് തോട്ണ്ട് താഴ കൂടെ കൃഷീള്ളത്കൊണ്ട് അത് എല്ലരും നോക്കി കൊണ്ടടക്കും. തോടിന്റെ എൽ ആഹ് സൈഡ് മുഴുവനും ഏകദേശം തോട് പോന്ന വഴികളിൽ മൊത്തം വയല്കളാണ്. അതോണ്ട് അവരൊക്കെ നന്നായി തോട് വൃത്തിയാക്കാനും
ആഹ് നല്ലൊരു നല്ലൊരു പ്രദേശേക്കാരപ്പോ പാടം അത് പോലെ നല്ല വയലിന്റീം എ നാട്ടും പൊറ ആഹ് ഇപ്പളുണ്ടോ ആഹ് ഇപ്പൊ പിന്നെ അതിനൊന്നും കർഷകരെന്നും കിട്ടാതായില്ലേ അപ്പൊ ഇപ്പൊ പണ്ട്ള്ളോരൊന്നും അല്ലല്ലോ പണ്ട്ള്ളോരൊക്കെ പ്പ കൊറച്ച് പ്രായായീലേ എല്ലാര്ക്കും.
ആഹ് അതെ ഇപ്പത്തെ തലമുറക്കാരെ
അതിനെ കിട്ടൂലെയ് ഇപ്പൊക്ക ഓഫീസ് വർക്ക് ആയിറ്റ് പോയില്ലേ ഇപ്പൊ ആരും പാടത്തക്കൊന്ന് അറ ലല്ലോ
പിന്നെ പാട്ടത്തിന് കൊട്ക്കുവാ അവരാണെങ്കില് വാഴയോ അല്ലെങ്കില് പിന്നെ കവുങ്ങോ അങ്ങനെ എന്തെങ്കിലൊക്കെ കൃഷി ചെയ്യും
ആഹ് ആഹ് അപ്പ പിന്നെ എന്താ അത് ആഹ് പ്പ വായ കൃഷി ഒക്കെ ആണല്ലോ എല്ലാടത്തും
ക്ഷെ വാഴക്കാണെങ്കിലും എടക്ക് വെള്ളം കൊട്ക്കണ്ടോണ്ട്
ആഹ് തോടൊക്കെ വൃത്തിയാക്കും. മ് അങ്ങനെ തോട്ണ്ടാവുല്ലേ
ആഹ് അതെ അവടെ പിന്നെ അനിയത്തീണ്ട്, പ്പണ്ട്, മ്മണ്ട്
ആ അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞതാ
ഇല്ല കഴിഞ്ഞിട്ടില്ല നോക്കണം ആദ്യൊക്കെ നമ്മള് ഇതിലൊക്കെ വേഗം പതിനാറ് പതിനേഴ് പതിനെട്ടൊക്കെ ആവുമ്പോത്തേന അപ്പൊ പിന്നെ ഇപ്പത്തെ പെങ്കു
ആ അപ്പൊ പിന്നെ പഠിച്ച് ജോലിയാകാതെ ആരും സമ്മതിക്കൂല
ആ അപ്പൊ അവള് പഠനൊക്കെ കഴിഞ്ഞ് അക്കൗണ്ടിങ് കഴിഞ്ഞ് ജോലിക്ക് ഇങ്ങനെ ട്രൈ ചെയ്യണണ്ട് ആ ആയ്ക്കോട്ടെ